ഹലോ നല്ല വർത്താനം
ആഹ് ചായുടിക്കെ കയ്ഞ്ഞോ?
ചായൊക്കെ കുട്ചൂ
ഏഹ്. ബടെ തൊടങ്ങ്ണൊള്ളൂ
ആഹ്. ഞാൻ ചായിം കടിയൊക്കെ നേർത്ത ആവും മോൻക്ക് ട്യൂഷൻ റഡിയാ. ഏഴ് മണി ആവുമ്പോ പോണം അപ്പളേയ്
ഉം
നേർത്താവും. പിന്നേ മദ്രസണ്ട് കുട്ട്യാൾക്ക്
ആഹ് മദർസ് ഞാപ്പൊ ചപ്പാത്തിക്ക് കൊയച്ചു പരത്താൻ നിക്കാ
അപ്പൊ കുട്ട്യാളൊന്നുല്ലേ പോവാന്
രണ്ട് കുട്ടികളുണ്ട് ഒരാള് പോയി വന്ന് ഓല് പോ രാവിലെ ആറ് മണിക്ക് പോവും അപ്പൊ ഒന്നും കയി ക്കൂ ല മറ്റവള് ഏയ് മണിക്ക് പോവും അപ്പോഴും കയിക്കൂല വെള്ളം മാത്രം കുടിച്ചിട്ട് പോവും ഒന്നും മേണ്ടാറയും അപ്പൊ പിന്നെ ഞാൻ വരുമ്പോഴത്തേന്നെ ഒന്ന് ഉണ്ടാക്കോ ളു
ആഹ് എന്താ കറി ഉണ്ടാക്കണ്
മുട്ട കറി ചായ കൊറേ കയി ചപ്പാത്തി ചു ടണ ഞാൻ പിന്നെ പെരത്തലും ചൂടാലും ഇങ്ങനെ ഒന്നിച്ച് കൊഴച്ചില
ആഹ് ആഹ്
ച്ചു ടും
ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ചപ്പാത്തി രസാ രാവിലൊന്നും ചിലപ്പം ഉച്ച തിരിഞ്ഞാലൊക്കെ
ഓഹ് ക്ക് ചപ്പത്തി അധിക ഇഷ്ട്ട ല്ല പക്ഷെ ഞാൻ ഇവിടെ എല്ലാർക്കും ഇഷ്ട്ടാ ണ് ഞാൻ പിന്നെ മൈദയും ചപ്പാത്തി പൊടിയും കൂട്ടീട്ടാ ള്ളത് രണ്ടും പകുതി പകുതി വെ ച്ചിട്ട ചൂട നല്ല രസാ ഇത് രസണ്ടോ
ആഹ് രസോണ്ടാവും മയോം ഉണ്ടാവും പക്ഷെ മൈത തോനെ പറ്റൂല അല്ലേ ഒട്ടുള്ളൂ
ഞാന് ഒരു ഗ്ലാസ് പോയ എന്താ ആട്ടപ്പൊടി ആണെങ്കിൽ ഒരു ഗ്ലാസ് മൈദ അങ്ങനെ ഉം അപ്പൊന്താന്നോ ഒരു പൊറാ ട്ടന്റെ ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചേണ്ണക്ക ആക്കി ചുട്ടാ നല്ല രസാ ണ്
ആഹ് വെളിച്ചെണ്ണ എങ്ങനെ വെളിച്ചെണ്ണ ച
അല്ലെങ്കിൽ നെയ്യ് ആഹ് അയമേ ഇങ്ങനെ ചെയ് അയിമേ ആക്കി കൊടുക്കോന്ന് പൊള്ളച്ചാല്
ആഹ്
മഴ എന്താ പറയാ നല്ല നെയ്യ് ഒക്കെ തേച്ചോടുത്ത അതിനാറെ രസാണ്
ആഹ്
പിന്നെ രാവിലെ പിന്നെ ഞാൻ കറി അങ്ങനെ ഉണ്ടാക്കൂ
ആഹ് ആഹ്
പിന്നെ വേറെന്തൊക്കെ
വേറെ ഉച്ചക്ക് ക്കൊ ള്ളെക്കെ ഒന്ന് നോക്കി നോ ആഹ് ഒന്നി ചക്കര തന്നെയാണ്
ആഹ് ഓലെപ്പ ഇവിടുണ്ടോ ഓല് എപ്പോ ഇവിടെ ഉണ്ടോ നാട്ടിലാണോച്ച്
ആഹ് ഉണ്ട് ഇവിടെ ഇണ്ട് നാട്ടിലുണ്ട് അങ്ങട് അങ്ങാടിക്ക് പോയിക്കണ് ഗൾഫിലയിരുന്നു ഇനിപ്പ ഞങ്ങക്ക് കൊറച്ച് റബ്ബറളുണ്ട് അതൊക്കെ ഇങ്ങനെ വെ വെട്ടാൻ വേറെ ആളുണ്ട് അത് ഊറ്റി പാലെടുക്കുക
ആഹ് അതൊക്കെ ഓലിക്കാര് ചെയ്യോ ലല്ലേ
അതൊക്കെ ആൾക്കാര് ആഹ് അത് ഓല് തന്നെ ചെയ്യല് അത് ഇപ്പ വന്നീന്റെ ശേഷം ഇപ്പൊ ആദ്യായിട്ടാണ് തുടങ്ങി ട്ടില്ല വെട്ടാൻ വേണ്ടിപ്പ ഇങ്ങനെ മാർക്ക് ഇടുല്ലോ നമ്മള്
ആഹ്
അങ്ങനെ പറണിക്ക് ണ്
എത്ര കൊല്ലം ആയി പോയി തുടങ്ങിട്ട്
ഓലു ഇപ്പൊ കൊടുത്തിട്ടൊക്കെ പയിനഞ്ച് കൊല്ലൊക്കെ ആയി ആയിന്നു ഇപ്പൊ നിർത്തി പോന്നു അവിടെ കച്ചവടം കാര്യങ്ങളോന്നും ഇല്ലായിട്ടും ഇതായിട്ടൊക്കെ
പിന്നെ തലേ ജീവിതം അങ്ങനെ പോകന്നല്ലാതെ
ആഹ് അത ന്നെ
ഞാൻ അപ്പളെ അങ്ങന തന്നെയാന് നിർത്തി പോന്നു കല്യാണം കയിഞ്ഞിട്ട് പത്തൊല്ലാം അവിടെത്തന്നെയാന്ന്
ആഹ്
ഓല് നാല് കൊല്ലായി വന്നിട്ട്
ആ അ പിന്നെ നമ്മക്ക് വീടായി എല്ലാതും ആയി അൽഹംദുലില്ല കുഴപ്പൊന്നുമില്ല
ആഹ് അതന്നെ പഞ്ചന് രോഗങ്ങളും ഒന്നുല്ലാതിങ്ങനെ പോയാ മതി
ഷുഗറുണ്ടോലക്ക് അപ്പൊ കാൽ മേ ഈ ഉദയത്തിന്ന് കൂടിന്നു അപ്പൊ അയിന് ഈ പോത്തിന് മൂരി പുല്ലറിയാൻ വേണ്ടി വേറെ ആൾക്കാരുണ്ട് ഏഴ് ആൾക്കാരുണ്ട് അപോല് ഇങ്ങനെ പോയപ്പോ വേറ ആൾക്കാരൊ കൂട അപ്പൊ ഈ വാർപ്പിന്റെ വീട്ടില് വാർപ്പും പണിഒക്കെതായിട്ട് അതിന്റെ പലകമ്മം ആണി ഉണ്ടായിട്ടേ
ആഹ്
അപ്പയ്മ കാണാതെ ചെരിപ്പിട്ട ചവ്ട്ടും ചെയ്തു പിന്ന ടീറ്റി അടിച്ചുക്ക്ണു പക്ഷേ ഷുഗർ ഉള്ള കാരണെ കരയ്യാ അതെങ്ങട്ട് കൊ ആ ന്നട്ട് ഒന്നരാട ളൊന്നരാടം അങ്ങന വന്നിട്ട് പിന്നെ പോയി കെട്ടലേന്നു ഓസ് ഈ പറീം ആയി ആഹ അപ്പൊ ഒണക്കം വരുന്നുണ്ട് അപ്പൊ ഇഞ്ഞും കുറച്ച് ദിവസം കൂടി കെട്ടണം ഒരാഴ്ച ചെലപ്പോ ഒരു പതിനഞ്ച് ദിവസം കൂട ചിലപ്പോ ഒരു ഒരു പത്തീസം കൂടി ചെലപ്പ ആയാ കൊറേക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കൂടി ഞമ്മളൊന്ന്
ആഹാ ബുദ്ധിമുട്ടാണ് മാറിക്കിട്ടാന് മാറും പക്ഷെ സമയെടുക്കും
ആഹ്
ചെലോല് പിന്നെ അതൊണ്ടന്നെ എടങ്ങാറാവും
ആ അതെ ആഹ അങ്ങനെ കൊറച്ച ദിവസം ഹോസ്പിറ്റൽ കേസിലൊക്കെ കൂടായിരുന്നു
ഏ എത്ര മക്കളാ
മൂന്നാള്ണ്ട് രണ്ടാണും ഒരു പെണ്ണും
പെൺകുട്ടി എത്രയിലാ
ഓരണ്ടാം ക്ലാസ്സിലാണ്
ഏ ചെറുതാ പെൺകുട്ടി
ചേർത് പെൺകുട്ടി വല്ല്യോന് വലുതാങ്കുട്ടി അതൊമ്പൈയില്
ഹേ
പിന്നെ അയിനപ്പം പത്തും കയ്യാരായി പഠിപ്പിന്റെ കാര്യൊക്കെ പിന്നാക്കാണ് പഠ് എഴ്തും വായിച്ചും ഓന്റെ ഇഷ്ടത്തിന് ഓന അങ്ങനെ ട്യൂഷൻ പറഞ്ഞയക്കണ് ണ്ട് ഇപ്പോ അപ്പൊ ട്യൂഷൻ പറഞ്ഞെച്ചാലിപ്പ ഞാൻ കൊറച്ചീസായിട്ട് കുട്ടിനോട് ഞാമ്പ റയും പോ പഠിക്ക് ട്ടോ പഠിക്ക പത്താം ക്ലാസ് കഴിഞ്ഞാല് പിന്നെ ഇനി അവിടന്ന് ഇങ്ങട്ട് ഈ വിദ്യാഭ്യാസം ഇണ്ടകത്തന്നെ മുന്നിൽ ക്ലാസ്
പണ്ടത്ത മാരിയല്ലപ്പളെ ആ
ഇപ്പ അയിന് എല്ലാ കുട്ടികളും ജയിക്കും കാര്യങ്ങളും കുട്ടികൾ പഠിക്കാണ് ഓരിക്കതതാല് ഞമ്മള് അന്നത്തെ കാലത്ത് പറഞ്ഞ പത്ത് കഴിഞ്ഞ ഇതായ പിന്നെ പണിക്ക പോകാ ഓല് പണിക്
പത്തിൽ ജയിച്ചണംന്ന് തന്നെയല്ല അന്ന് അത് പത്താവോള എങ്ങനെ ഇങ്ങനെ ഉറ്ണ്ട് മറിഞ്ഞ് പോണം ന്നള്ളൂ
ആ അതന്നെ
ഇപ്പൊ അങ്ങനെയല്ലല്ലോ എല്ലാരും ജയിച്ചും ചെജ്ജും പഠിച്ചും ചെജ്ജും പിന്നെ കൊറച്ച് തല കുറവില്ല കുട്ടികളാണ് ഏറ്റകളെ പിന്നെ പറഞ്ഞിട്ട കാര്യല്ല എല്ലാർക്കും ഒരു ബുദ്ധി പടച്ചവൻ കൊടുക്കൂലല്ലോ
അതെ അതെ അതെ ആഹ അത് പറഞ്ഞ പോലെത്തന്നെ അയിന് പിന്നെ എന്റെ പ്രസവവും ഫസ്റ്റില് ഈ പ്രസവവും കാര്യൊക്കെ ആയിട്ട് ഞൻ എന്റെ വീട്ടിലായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഒന്നാ പിന്നെ ഞാനവിടെ ചേർക്കാൻ നിക്കൂല കാരണം മൂന്ന് മാസം അവ്ടെ ആമ്പളും കുട്ടിക്ക് തൊണയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെപ്പൊ പിന്നെ കൊറോണ അങ്ങനെ കൂളായിട്ട് ക്ലാസ് അന്നപ്പോ ഇല്ല്യായി എന്നാലിപ്പോ ഓന്ക്ക് ഏകദേശം മലയാളം വായിക്കാൻ അറിയായോ ഞി ഇംഗ്ലീഷും തന്നെ.
ആഹ്.
വല്ലാതാണ്ട് താവൂല എന്നാലും ഓനക്ക് അറിയൊക്കെ ചെയ്യും
ആഹ്
എസ് എൽ സിന്ന് ജയിച്ചിട്ടിയാ മതി ഇപ്പം.
അത് തന്നെയാണ് ഇന്നത്തെ കാലത്തൊക്കെ തോൽക്കാന്പറഞ്ഞാൽ മോശത്തരാണ് ലെ
പിന്നെ കുട്ടൃളൊക്കെ പോവ്ണ്ട് ടൂഷന്.
ഒന്നന്നര എട്ങ്ങേറാണേ തോ തോറ്റാല്.
ഉം അത് കുട്ടികള് ഇപ്പ ചിന്തിക്കണം ഏ ഇപ്പ ചിന്തി അപ്പളാണ് ഞാനാ പഠിക്കട്ടെ അപ്പൊതിന്ന് അപ്പൊ മുന്നേ തായിട്ട് കാര്യല്ലേ ഞമ്മക്ക് ചെറിയ കുട്ടികളാണെങ്കില് തച്ചു പഠിപ്പിക്കാം പിച്ചോലൊക്കെ അങ്ങട്ട് ന്ത പറ്ഞ്ഞിട്ടുണ്ടെങ്കിൽ.
പറ്ഞ്ഞാല് മനസ്സിലാവൂല്ല കേൾക്കൂല്ല.
ഉം പഠിക്കേ വായിച്ചന്നാന്ന്ള്ള വിഷയം വായിച്ച് എയ്യ്താഓന്. അത്പം ട്യൂഷന്ള്ളല്ലേ ട്യൂഷന്റെ എഴുതും അത് പേടിയല്ലേ.
അവിടെ ഭയങ്കര ആഹ് അവിടെ ഭയങ്കര ഇതാണ് അതുകൊണ്ട് അത് എഴുതു വായിച്ചൊക്കെ ചെജ്ജും
ആഹ് അതന്നെ.
എത്രെ ഫീസ്?
എഴുന്നൂറ്
മാസ്ത്തിലോ?
മാസ് ആഹ് മാസ്ത്തില് എഴുന്നൂറ് ചേരുമ്പം നമ്മൾ മുന്നൂറും കൊടുക്കാ.
ഭയങ്കര പീസാലേ ഞങ്ങളവിടെക്കെ അഞ്ഞുറൊള്ളു.
അന്നെ അത് എഴുന്നൂറാണ് ഇഞിപ്പ പ പത്ത് മാസത്തിന് ഇത് പത്ത് ഞി പത്താം ക്ലാസ്സില് എണ്ണൂറ്റിഅൻപത് കൊടുത്ത്ട്ടാണ് ഇപ്പള്ള ള കുട്ടികള് പറ് പത്താം ക്ലാസ് ചേർന്ന്ക്ക്ണത്.
ഇമ്മേ.
എണ്ണൂറ്റി അൻപത് ആഹ്. ആഹ അതെന്താച്ചാല് അപ്പ എല്ലോ അതൊന്നുണ്ടാവൂല അപ്പോ ഓല് ഓല്ക്ക് കിട്ട്ണത് ഓല് വേടിക്കാണ്.
പ എല്ലാരെ കുട്ടിള് ചേരുന്നോല്ക്കറിയാം അതോണ്ടാണ് സെളേല് പൈസ പറയ്ണ്.
ആഹ് അതന്നെ. ഏഹ് അഞ്ഞൂറൊക്കെ അത്രേക്ക് കുട്ടിക്ക ചേർന്ന് മറ്റേറ്റങ്ങൾ ഓൺലൈനി കൂടെ പഠിപ്പിക്കും ചേർത്തണം ന്ന് ണ്ട്. പക്ഷെ എന്താ അറിയോ രണ്ടാള് ഫീസ് സ്കൂളത്തെ ഫീസ് ഇവന്റെ ബസ്സ്‌ മൂന്നാളെ ബസ്സിന്റെ ഫീസ് എഴുുന്നൂറ്.
മ് ഒരു മാസം നല്ലൊരു സംഖ്യമാണല്ലേ.
എന്നേപ്പ കൊട്ത്തു ഇഞിപ്പം കൊട്ക്കാനായി ജൂലൈ തോ
ആഹ് ജൂലൈ രണ്ടാന്തീയിലെ.
ആഹ് ഇഞിപ്പോ ഇന്നലെ വിട്ടുക്ണു പത്താംന്തിന്റെ ഉള്ളില്. ഫീസ് കൊടുത്തയക്കണംന്നറ്ഞ്ഞിട്ട്.
ഉം ഇബടെ കറക്റ്റ്. ഒന്നാംതി രണ്ടാംതി കൊടുക്കണം ഫസ്റ്റ് ഫീസ് ഒക്കെ
ആഹ് അപ്പോൾ പിന്നെ അങ്ങനെ നിർബന്ധന്നുല്ല മാസം ലാസ്റ്റ് ചെറിയ കുട്ടിൾക്ക് ലാസ്റ്റ് ഒക്കെ കൊട് ത്താലും മതി ഓര് എഴ്തി വിടും പതിനഞ്ചാന്തിന്റെ ഉള്ളിൽ തരണം ന്നൊക്കെ. അപ്പം അങ്ങനെ ചെയ്യലാണ്. ചപ്പാത്തി. ഇണ്ട് രാവിലെ ആവുമ്പോളാണ് ചെലോല് പര്ത്തികാണ്ട് രാത്രി പരത്തീട്ട് ഇങ്ങനെ വെ പോയി വന്നാപിന്നെ രാവിലെ ചുട്ടാ പോരെ.
ഉം ഞാ പിന്നെ ഞാൻ പറ്ഞ്ഞിലെ പര്ത്തലും ചുടലും കൊഴക്കലക്കെ ഒപ്പം കജ്ജും ഇപ്പ ചൂ ചുടലും കഴിഞ്ഞു പര്ത്തലും തൊടങ്ങി പര്ത്തലും പൗദിയായി ചുടലും പൗദിയായി. നിങ്ങള് വിളിച്ചപ്പോ ഞാന് എതാ അമർത്തണള്ളാനി
അ ആഹ്
ഇൻക് വേഗണ്ട് ഞാന് ഞാ പറഞ്ഞിലെ ഒരുവാത്ത് ഗ്യാസിന്റെട്ത്തന്നെ പര്ത്തും ചെജ്ജും ഗ്യാസിന്റെട്ത്തന്നെ അയ്മ ച തീമെക്കുവാ ആ ചട്ടീക്കോരോന്ന്ങ്ങനെ പരത്ത്ണങ്ങനെടൂ അഅന്ന ആഹ്
ആഹ്
അത് പെട്ടെന്ന്ണ്ട്
ഇന്നാ അടീലിങ്ങനെ തേച്ചൊട്ക്കാ മേലങ്ങനെ
പ്പെ അടീലും അടീല് കൊർച്ച് തേ പ്പൊ മേല ഇങ്ങനെ ഒപ്പികൊടുക്കും മറ്റേതുകൊണ്ട് എണ്ണ വറ്റുന്ന സാധനം കൊണ്ട് അപ്പറു ഇപ്പറു മസ്ചിട്ട് വേയിച്ചു ന്നട്ട് നല്ല രസാണ് ആ ചൂടോട്ക്കെ ഒരു പൊറാട്ടന്റെ ടെസ്റ്റിങ്ങിനു തോന്നും മൈദ കൂട്ടിട്ടല്ലെ ചെയ്യാ
ആഹ് ഞാന് ബൂരി ഉണ്ടാക്കും ബൂരി ആന് കൊറച്ച് മൈദയും കൊറആ ട്ടപ്പൊടിയും കൊർ ച്ച്മൈദി തോനെന്നെടുക്കൂലാ കൊർച്ച് മൈദിം കൊർച്ച് റവേട്ത്ത്ക്കാണ്ട് നല്ലോ കൊയച്ചിട്ടു ചുടു പല്ലൗ പൊള്ളക്കും ചെയ്യും എണ്ണങ്ങനെ കുടി
അങ്ങൻത്തന്നെ ഞാനും ഞാനും ബൂരി ചുടല് ഇബടെ ബൂരി മക്കക്ക് ഇഷ് ഷ്ടാണ് ഉം മൂപ്പർക്ക് ഇഷ്ടല്ല അപ്പൊ പിന്നെ അപ്പൊ വേറൊരു കടി ഞാൻ ഇണ്ടാക്കണം അപ്പൊ പിന്നെ എല്ലാർ
അതാണ് കാര്യായിട്ട് അതൊക്കെ ഉ ഉച്ചക്ക് ശേഷണ്ടാക്കല് ഉച്ചക്ക് വൈകുന്നേര്ക്ക് ചോറ് കുട്ട്യേളൊക്കെ സ്കൂക്കൊയാല് ഏകുനേര്ത്തെന്തേലും കറി ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂ കറിയുണ്ടെങ്കി കുട്ടികള് പോകുമ്പോത്തിനൊക്കെ അവരെ പിന്നെ ചോറ് വെക്കൂല്ല അങ്ങനൊക്കെ അടിയൊക്കെയായി ദെങ്ങനെണ്ടാക്കും
വേറെന്നുല്ലല്ലോ ശരി എന്നാ
ന്നാ ആയിക്കോട്ടെ ഉം ആയിക്കോട്ടെന്നാ ശരി